ഹലോ
എന്തൊക്കെ?
എന്താ നല്ലത് തന്നെ ഉം.
എന്താ ചെയ്യണ്.
ഇവിടെ വെറുതെ ഇരിക്കാ മക്കളെ കാത്തിരിക്കുയാ.
ഉം മക്കളെ ഒക്കെ സ്കൂൾ പോയിട്ടുണ്ടാവൂല്ലേ?
ആഹ്
എത്രാളാ.
നാലാള്ണ്ട്.
ഊം
ഏഹ് കല്യാണം കഴിഞ്ഞു ഒരാള് ബാക്കി മൂന്നാള്ണ്ട്.
ഹാ ശരി
രണ്ടാള് സ്കൂളി പൊയ്ക്ക്യാ, ഒ ഒരാള് അപ് തറവാട്ടി പൊയ്ക്ക്യാ.
ആഹ് വീട്ടില് എല്ലാരൂണ്ടോ?
ഇല്ല ആരൂല്ല. ഇപ്പം ഞാൻ ഒറ്റക്കേള്ളൂ.
ആഹ് എപ്ളാ സ്‌കൂള്ട്ട് വെരാ?
സ്കൂൾട്ട് അഞ്ചര്യാവും. അഞ്ച് മണി അഞ്ചരാവും.
ആഹ് ശരി ആഹ് ആഹ് മൂത്ത മോളെ എവിടെ കല്യാണം കയ്ച്ച്ക്ണ്? ഉം കുട്ടിയേളൊക്കെ ആയോ?
ഒരു കുട്ടി ആയി കുട്ടിക്കൊരു വയസ്സായി.
ആഹ് അഹ്ശരി
ഉം
അവ്ടെ എട്ത്തന്നെണോ?
ആഹ് അടുത്തന്നേണ്. മക്കളൊക്കെ എന്ത്യയ്യ്ണ്?
ഒക്ക പഠിക്കാണ്. മൂന്നാളാണ് മൂന്നാളും പഠിക്കാണ്.
ആഹ്.
ഉം താഴെള്ള മക്കളൊക്കെ എന്തിനാ പഠിക്ണ്?
ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഒരാള് പ്ലസ് ടുവിനാണ്, ഒരാള് പത്താം ക്ലാസ്സിലാണ്.
എല്ലാരും പോ പോണ കുട്ടിയേളന്നെ ലേ.
ആ ഒരാള് പ്ലസ് ടൂ കഴിഞ്ഞി ട്ടിരിക്കാണ് ഇപ്പ ആ ഡിഗ്രീടെ അലോട്ട്മെന്റിന് കാത്തിരിക്കുവാ ഡിഗ്രി അലോട്ട്മെന്റിന് കിട്ടിയ കോളേജില് അവള് പോണില്ല്യാന്ന് പറയുന്നു വേറേ ഏതേലും കോഴ്സെടുത്ത് പഠിക്കണോന്നാ പറയണെ
ആഹ് ഡിഗ്രിക്ക് പോണില്ലാന്നോ
ആഹ് പെട്ടെന്ന് ജോലി കിട്ടണ പെട്ടെന്ന് ജോലി കിട്ടണ കോഴ്സിനെന്തേലും പോണോന്ന് പറഞ്ഞിട്ട് ഇരി ക്ക്യാ
ആഹ് ശെരി അപ്പ അലോട്ട്മെന്റില് ഇനി കൊടുക്കണില്ലേ ഡിഗ്രിക്ക്
അലോട്ട്മെന്റില് കിട്ടീത് ഇപ്പോ ഇന്നലെ കിട്ടീതാ ഇപ്പൊ ഇവിടെ
ആഹ് ഞാ മാറ്റി കൊടുക്കണില്ല അതോ ഞാൻ ഡിഗ്രിക്ക് പോണില്ലാന്നാ പറയണേ
ഡിഗ്രി ചെയ്യണില്ല വേറേതേലും കോഴ്സെടുത്ത് പഠിക്കണോന്ന്
ഉം എന്തായാലും ഡിഗ്രി ആവശ്യണ്ടാവും ഡിസ്റ്റൻസായിട്ടെങ്കിലും പഠിക്കേണ്ടി വരും
എനിക്കതാണ് അറിയില്ലാത്തത്
ആഹ് ശരി അക്കാടെ അടുത്ത് തന്നെയാ
ആഹ്
ഉം കുട്ടിക്ക് എത്രയായി
കുട്ടിക്ക് ഒരു വയസ്സ്
ആ ബർത്ത്ഡേയൊക്കെ കഴിഞ്ഞോ
ഏ
ബർത്ത്ഡേയൊക്കെ കഴിഞ്ഞോ ചോയ്ക്കാ
ആ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച്ചേര്ന്നു. ശെന്യാഴ്ച്ചേര്ന്നു നല്ല ഗംഭീരായിട്ട് ബർ ത്ത്ഡ പരിപാടിഒക്കെ കഴിച്ചു.
ആ ഹസ്ബന്റ് നാട്ടില്ണ്ടോ?
ഉഷാറായിര്ന്നു. എല്ലാവരും വന്നീര്ന്നു.
ആ ഹസ്ബന്റ് നാട്ടില്ണ്ടോ?
ആ ഹസ്ബന്റ് ഇവടെണ്ട് ഇപ്പ നാട്ടില് കച്ചോടം ചീയാണ്. സ്ക്രാപ്പിന്റെ ബിസ്നസാണ്.
ആ ശെരി.
ങ്ങളെ ഹസ്ബന്റ് എന്തീയ്ണു?
ഇമവടെ നാട്ടിലില്ല. നാട്ടിലില്ല ഗൾഫിലാണ്.
ആ
ആ കുട്ട്യാളെ കാത്ത്ക്കാണ് ഇവടെ വണ്ടി വെര്ണത് നോക്കിക്കാ.
ആ
മ്
എന്തേര്ന്നു ഫുഡ്ഡ്?
ഫുഡെന്താ സാധാ ചോറ്. സാതാ ചോറ കൂട്ടാനുംഅയന്നെ സ്പെഷ്യലാക്കിടോന്നുണ്ടാകീ ട്ടില്ലന്ന് ആ
ചായെക്കെ കുടിച്ചോ?
ഇല്ല ചായ കുട്ച്ചിട്ടില്ല. ചായണ്ടാക്കി വെച്ച്ട്ട്ടണ്ട് കുട്ടികള് വന്ന്ട്ട് വേണം.
ഉ കുട്ടള് വന്ന് കുട്ടള് വന്ന് ചായയാണോ കുടിക്കാ
കഞ്ഞി കുടിക്കല്.
പിന്നെന്താണ് വീട്ടിലാരെക്കെണ്ട്?
വീട്ടില് അമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ ഇളയച്ചന ണ്ട് ഇളയച്ചി ണ്ട് എല്ലാരുണ്ട്
ആ
മകള് വരവില്ലേ
മകൾ ഇന്നല ഒന്ന് വന്നിരുന്നു വന്ന് പോയി ഹസ്ബൻഡ ഇപ്പൊ കുട്ടുടെ ബർത്ത് ഡേ പാർട്ടി ആയിട്ട് വന്നതാണ് അപ്പൊ അവ വന്നിട്ട് ഇങ്ങടെ എത്തി ണ്ടായിരുന്നില്ല
എന്നന്നാലും അവരൊന്ന് പുറത്തു പോയതാണ് പറഞ്ഞപ്പോ വന്നായിരുന്നു
ആ ശരി
മ്
മ്
അന്ന് പോയി അന്ന് വിരുന്നൊക്കെ വിളിക്കണം
ആ
ത്ത കഴുകട്ട് വെച്ചിട്ടാണ്
ആ ശെരി ആ
മ്
മ് മ് രണ്ടാമത്തോടെക്ക കല്യാണ പേരുണ്ടോ
കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ട് കല്യാണം പറഞ്ഞ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പ തന്നെ എല്ലാ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ടേള്ളൂ ചെക്കൻ നാട്ടിലല്ല ഗൾഫിലാണ്
ആ ആ വയസൊക്കെ ആയിട്ടില്ലേ
വയസ്സായിട്ടുണ്ട് പത്ത്പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പത്തൊമ്പതാമത്തെ വയസ്സാണ്
ആ ശരി
ഉം ഓക്കിന്ന് പ്പ ക്ലാസ്ന് ഏ ഇത് കോളേജില് ചേരണന്ന് പറഞ്ഞിട്ട് ഇരിക്കണെണ്ട് എവിടെ
ഇം ഇം ആ ശരി ആ മോള് സ്കൂള്ട്ട് വന്നതാണേ
ആ
അപ്പൊ അവടെ കാക്ക വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊ
കാക്കു എത്തിയോ
എത്തിയിട്ടില്ല വന്നോ വന്നോ ചോയ്ക്ക ഉച്ചക്ക് ശേഷം ആ ചെലപ്പോ നാള പോണം നാളെ വൈകുന്നേരം പോണം വിചാരിക്കണിണ്ട്
ആ
മറ്റന്നാ ലീവല്ലേ മറ്റന്നാ വൈകുന്നേരം ഇങ്ങട്ടന്നെ വരണം
ആ
രാവിലെ പിന്നെ മദ്രസൊക്കെ അല്ലേ
ആ മദരസ എണ്ടല്ലേ രാവിലെ കുട്ടികൾക്ക്
ആ ഇണ്ട് അത് കാരണം നാളെ വെയ്കുന്നേരം തന്നെ ഇങ്ങട് തന്നെ പോരണം
നാളെ രാവിലെ പോയിട്ട് വൈകിട്ട് ഇങ്ങട്ട് പോരാനാണോ
അല്ല നാളെ വൈക ആ നാളെ വൈകുന്നേരം പോയിട്ട് പിന്നെ ഇം മറ്റന്നാ വൈകുന്നേരം പോരാന്
ആ
നാളെ പോയിട്ട് മറ്റന്നാ പോരാന്നിക്കാറല്ലേ
ആ അതെ സിനു ആ
ശ്
അതേനേ പോന്നേക്കണു ഓന് വന്ന്
പിന്നെ വേറെന്തൊക്കയാ
വേറെ കൊഴപ്പൊന്നുല്ല മക വന്നക്കാണ് അവന് അപ്പുറത്തു കൂടെ വന്നക്കാണ്
നിങ്ങക്കുള്ളത്
അപ്പൊ പള്ളിക്കേയിരുന്നേ
ആ
അപ്പൊ അവന് വരികയാണെന്ന് അപ്പൊ അവന് വേറെ വഴികുടെ നടന്നു പോന്നിക്കണ് ബസ് ഇറങ്ങിയിട്ട്
ആ ചിലപ്പോ വിളിക്കാൻ ഒന്ന്‌ ആരും പോയിട്ടില്ലേ
പോയിട്ടില്ല പോയിട്ടില്ല അവന് വെരാ വെരാന്ന് പറഞ്ഞിണ്ടായിരുന്ന്
ആ എത്ര ദിവസത്തെ ലീവ് ഇണ്ടാവും
ഇനിയിപ്പൊ ഞായറാഴ്ച രാവിലെ പോണം ഞായറാഴ്ച്ച രാവിലെ എത്തണഅങ്ങട്ട്
എത്ര പേരെ ഇപ്പൊ എന്തിനാ പഠിക്കണത്
മദ്രസ നിക്കണപ്പ പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞു പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞു
പ്ലസ് വൺന്റെ ക്ലാസ്സൊക്കെ തൊടങ്ങിയ
ഇല്ല തൊടങ്ങീട്ടില്ല ഇത് ഓപ്പൺ സ്കൂള് ഒക്കെ സ്റ്റാർട്ട് ആകുമ്പോളനെ തുടങ്ങോള്ളൂ
ആ
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
പിന്നെ എന്താ സുഖായിട്ടിരിക്കുന്നു.
ഏഹ് കുട്ടികളൊക്കെ വരാറായോ?
ആയി തുടങ്ങന്ന്.
ആഹ് ഇവിടെ ഇപ്പൊ ഒരാള് വന്നു, ഇനിപ്പോ ഒരാള് കൊറച്ചുനേരം വെളുക്കുന്നേ വന്നു.
ആഹ് രണ്ടുപേരും ഒരു. പിള്ളാരല്ലേ
അല്ല വേറെ വേറെ സ്കൂലാണ്.
ആഹ്
ഈ കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞ് കുറച്ചു നേരം വൈകുന്ന് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ട്. എപ്പഴാ എത്താന്ന് അറിയില്ല. നിങ്ങള് വിരുന്നയെന്നും പോണില്ല.
ആഹ് ഞങ്ങള് ഇപ്പൊ വേറെ വീട് വിട്ടിട്ടാ അങ്ങനെ പോകവാനൊന്നും പറ്റില്ല, വീട്ടിലെ ഹസ്ബൻഡ് ഒറ്റക്കല്ലേയുള്ളൂ.
ആഹ് ശരി
അപ്പൊ അങ്ങനെ പോക്കാനൊന്നു പറ്റില്ല.
ഉം
എത്രയിലാ മക്കളെ പഠിക്കുന്നേ?
മൂത്താള് പത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ആള് ആറില് മൂന്നാമത്തെ ആള് ഇപ്പ ഒന്നാം ക്ലാസ്സില്. ആഹ്
ആഹ്
ഞാൻ നാളെ പോണം വിചാരിക്കണ്ട്, ആങ്ങള് വിളിച്ചിന്ന് ഇന്ന് വെ നാളെ വരുന്നുണ്ടേന്ന്. ഒക്കെ ചോദിച്ചിട്ട്.
ഏഹ് എത്രപേരാ
മൂന്നാള് രണ്ടാമത്തെ ആങ്ങള് വിളിച്ചിയിരുന്നു.
ആഹ്
വര്ണ്ടോ ചോയിച്ചിട്ട്
ആഹ്
വന്നോ. ശനിയാഴ്ച്ച പോയാ മതീന്നൊക്കെ പറയ്ണ്ട്. എന്താണ റീല്ല.
ആഹ്
ഉം. വേറെന്തൊക്കെ വിശേഷങ്ങള്?
വേറെന്താ. അങ്ങനെയൊക്കെ പോണു. ഇനിപ്പ വൈകിട്ട് ചായക്കെന്താ?
തെരി.
ആഹ്